ഹലോ ആ.
എന്താ സുഖം രാവിലെ പിന്നെ ഭയങ്കര വിശേഷങ്ങളാണല്ലോ.
ആ തിരക്കാണല്ലോല്ലേ?
ആ അവിടെ എങ്ങനെയാ രാവിലെ ഭയങ്കര തെരക്കല്ലേ?
പിന്നെ മോള് പിന്നെ മദർസ ഇല്ലാത്ത കൊണ്ടേ കൊഴപ്പല്ല ഒക് വൈകുന്നാരഅ.
ആ ശരി ഒരു മോളും കൂടെ ഇണ്ടോ?
ആ മോളും മോനും ണ്ട് രണ്ടാളാള്ളേ.
ആ അത്ശരി രണ്ടും ഓരോ പേരില്ലേ ഞാൻ ഇന്നലെ വിചാരിച്ച- ച്ച ഒരു മോനോ ആകൊന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചച്ച്.
ആകൊരു മോനും ആകൊരു മോളും. ഏതായാലും ആ രണ്ടാളുണ്ട് ഏ ഒക്കെ വേണല്ലോ നമ്മക്ക് അപ്പളാണല്ലോ സന്തോഷം.
അതെ എനിക്കും അങ്ങനെന്നെ മ് ഒരു- ഒരു മോളും ഒരു മോനും പക്ഷെ ഇപ്പൊ ഞാൻ പ്രഗ്നന്റാ
ആ ആ കുറ ആയോ?
ആ ഏഴ് ഏഴായി.
എ
രാവിലെ എണിക്കുമ്പോ എന്താ പറയാ. ഭയങ്കരതാണല്ലോ ഉം ബുദ്ധിമുട്ടാ ഇല്ലല്ല. പ്രശ്നങ്ങളൊന്നുമില്ല.
ആ
പക്ഷെ എന്നാലും രാവിലെ ഇങ്ങനെ ഇപ്പം ഇതായുകൊണ്ട് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ടേ.
ആ എന്തായാലും നീക്കണല്ലോ അല്ലേ.
ഉം വര ലഞ്ച് ഓല്ക്ക് കൊണ്ട പോണം അപ്പം. പിന്നെ ഇപ്പം സ്കൂൾക്ക് പോകുമ്പോ പിന്നെ മദ്രസിട്ട് വന്ന കഴിഞ്ഞാ പിന്നെ വണ്ടി പെട്ടന്ന് - വരും അപ്പോൾക്ക് ഡ്രസ് ചെയ്ഞ്ച് ചെയ്യാൻ മാത്രമേടൈം കട്ടുകയുള്ളൂ. അപ്പൊ പിന്നെ ഫുഡ് കഴിക്കാൻ നേരല്ല അപ്പ രാവിലെ തന്നെ ഫുഡ് കയി - പ്പിച്ചു വിടും.
അപ്പൊ സ്കൂളന്ന് കിട്ടൂല.
ഓര് അവിടുത്ത് വാങ്ങൂല.
പ്രൈവറ്റ് ഐക്കും ലെ?
അതല്ല ഗവൺമെന്റ് സ്കൂൾ തന്നെ പക്ഷെ മക്കള് വാങ്ങൂല. അവർക്ക്ത് ഇഷ്ടല്ല റഞ്ഞിട്ട്. അപ്പൊ പിന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്കും ഭയങ്കര സങ്കടം അല്ലേ?
ആ മോള് ചോറും അവിടുന്ന് വാങ്ങും. അവിടെന്ന് എന്തെങ്കിലും കറി എന്തെങ്കിലും ഒക്കെ കൊണ്ടോവും.
ആ ഞാനത് പറയലുണ്ട് പിന്നെ ഇപ്പ മഴക്കായോണ്ട് എന്താ പറയാ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. എന്താ പറയാ മോൾക്കൊക്കെ എ അവിടെന്ന് റഞ്ഞാല് എന്താ പറയാ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ കൊണ്ടെ കൊടുക്കും ഫസ്റ്റിലൊക്കെ കൊണ്ടെ കൊടുക്കും. പിന്നെ ഒരു രണ്ട് മൂന്ന് ക്ലാസ്സിലൊക്കെ എനിക്ക് തോന്നുന്നത് കൊണ്ടേ കൊടുക്കൂല എന്നാണ് തോന്നണുന്നത്. അവരവിടെ പോയി ആ- മുത്തായ വരിന്ന് വാങ്ങണം അപ്പൊ ഈ മഴൊക്കെ ആവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ.
മോൾ വിടന്ന് ഇങ്ങനെ പറയണ്ട് ഉ കോണി ഇറങ്ങി തയോട്ട് പോണം ഭക്ഷണം വാങ്ങാാന്. നിങ്ങ തരോതരോഞാൻ പറയാ ഞാൻ പറയു തെരുൂലേ ഒരു വട്ടം നമ്മള് കൊടു- പിന്നെ അത്ന്നെ തെക്കാവും അപ്പൊ ഞാൻ പറയും ചൂടുള്ള ഭ- ഭക്ഷണമല്ല മോള അവിടു നിന്ന് കിട്ടണ എന്തിനാാണ് അവിടുന്ന് തണുത്തറി കൊണ്ടണത്. വേണ ഞനൻ കറിയോ കോഴിമുട്ട പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിത്തരാം ഉ ചൂടുള്ള ഭക്ഷണം വിടുന്ന് വാങ്ങിക്കോണ്ടിന്ന് അറി
അഹ ശെരി മോനും അങ്ങനെ മോളും അങ്ങനെ തന്നെ ഇന മോളും കൊറച്ചടൊക്കെ ഞാനിപ്പോ എനിക്ക്. വ്യാത്ത ദിവസൊക്കെ ഞൻ പറയും ഇപ്പോ ചോ അവിടുന്ന് വാങ്ങോ അല്ലെങ്ക അങ്ങനെ വാങ്ങിക്കോ പക്ഷ മോന് ' എങ്ങന ആാലും അയഞ്ഞു തരൂല അ അവിടന്ന് ഫുഡേ കഴിക്കൂല അപ്പൊ പിന്നെ നമ്മുക്ക് വേഗ വിഷമാവൂലേ.
നമുക്ക് ഇനിയിപ്പോൊഓല തിന്നുണ്ടോ ഇല്ലന്ന് അറിഞ്ഞില്ലെങ്കിൽ നമ്മുക്ക് കൊടുത്തേക്കും നമ്മുക്ക ഒരു സമാധാനം.
ആഹ് ആഹ് അതാണ് അപ്പൊ പിന്നെ ഞാൻ രാവിലെ- എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ രാവിലെ പെട്ടെന്ന് പണിയൊക്കെ പണി എടു എടുക്കാനിന്നാൽ പെട്ടെന്ന് കഴിയും. അവിടെ വെക്കാ തന്നാൽ ഒന്നും എടുക്ക- ക്കൂല, അങ്ങനെ, അപ്പൊ, പിന്നെ, രാവിലെ, ഗ്യാസിലല്ലേ
ണ്ടാക്കി
ഞാൻ, ദോശയും, ഇന്നലത്തെ, ഗ്രീൻ പീസ്, കറി ണ്ടായിരുന്നു, അതാരും കഴിച്ചില്ല, പുട്ട്ക്ക്, അപ്പൊ, ഞാനത്, ഫ്രിഡ്ജിൽ, വെച്ചിട്ട്, അത് ത്ത് ചൂടാക്കി, കൊടുത്തു, ഇനിപ്പ, ബീഫുണ്ട്, അത് കറി, വെക്കണം.
ആ, ഞാനും, ദോഷന്നെ വിടെ
ആ, അതാവുമ്പോ, എളുപ്പാണ്.
എളുപ്പ പണി, കയ്യു, ൻക്കാണെ, കൊയ്ക്ക, പൊടി വാട്ടി കൊയ്ക്കാ, ൻക്ക്, കയ്യണില്ല. അപ്പ, ഞാൻ, വേൻ, ദോശ ണ്ടാക്കി, കൈക്ക്, കൈക്ക്, ചെറിയൊരു, വേദ ദന, അപ്പൊ, ഞാന്, ഉം, കൊറെ യായി പ്പലെങ്കിലൊക്കെ, പൂതിക്ക്, അതെന്നെപ്പോ, എ, ഒരു, കക്കാൻ പോണ, മുന്നൊന്ന്, കൊയപ്പിക്കലാ കൊയ്ച്ചരാണ്, സമയണ്ടെങ്കി, ക്, വാട്ടട്ടോന്നറിയും, ആ, ന്നായ്, വാട്ടിക്കോറിയും. അങ്ങനെയൊക്കെ, വാട്ടലൊഉള്ളു.
ആഹ, ച്ച, കൈ, കയ്, കൈയിനെന്തേലും, പറ്റീനോ, ആദ്യ വീണോ, എന്തേലും, കുത്തിയൊക്കെ
അതൊന്നുല്ല, അത്, മറ്റേ ടെന്നീസെൽബോന്നറിഞ്ഞിട്ടുള്ള, ആ, ഒരസുഖ.
ആ, ഒ, അശരി.
മുട്ടുവേദന, യങ്കര, വേദനെ ചെറിയൊരു, നിസാര പ്പൊ, നമ്മളൊരു, ക്ലാസ്സ്‌, വെള്ളട്ക്കാൻപോലും, ആ, കൈയ്യോ, എ, എടത്തെ, കയ്യോണ്ട്, കയ്യൂല.
ഓ, ഭയങ്കര, ബുദ്ധിമുട്ടാല്ലേ, നമ്മുക്കിപ്പ, നമ്മളിപ്പോ, ഒരു, കൈയില്ലാത, ആ, നമ്മള്, ര ണ്ട് കൈയും, കൂടാതെ, പണി, ഇട്ക്കാൻകയ്യൂല്ലല്ലോ.
ഉം, അപ്പൊ, അതേപോലെ, പാത്രം ഉം, എൽ, ആ, റെസ്റ്റാണ്ത്ന്, വേണ്ടേ, ഏടെ, റെസ്റ്റൊന്നും, മ്മള് എടക്കെലില്ല. മ്മള്, ന്നാലും, ആ, വേദന, സഹിച്ചിട്ക്കും, പിന്നെ, കയ്യ്ണോട്ത്തോളം, വേ പണികള്, ചുരുക്കാൻ, നോക്കലാണ്, ഞാന് പിന്നെ, തിരുമ്പുമ്പളൊക്കെ, ഏ, തിരുമ്പി ട്ട്, ഒൽമ്പാ, ഒൽമ്പാനൊന്നും, പ്രശ്നല്ലാ റ്റ കയ്യോണ്ട്, ഒൽമ്പല്ടക്കും, പിയ്യാന്, വ, വയ്യെങ്കര, വേദനേണ്ത്, ഒര്, കൈമ്മെ ലെന്നെ, അമർത്തി, അമർത്തിവെക്, ഏ അമർത്തി, അമർത്തി, അയ്മലണ്ട് ഇടും, അതങ്ങനെ, വെള്ളം ഉറ്റി, തീർന്ന്, എപ്പളാണോണങ്ങനെ, അപ്പൊ
അപ്പൊ, ഡ്ര, ഡ്രയർ, ഡ്രയറില്ലയേ
ഇല്ല, അത് കേടന്ന്, കൊറെ ആയി, കേടന്നിട്ട്, പിന്നെ, നന്നാക്കിട്ടൊന്നുംല്ല
ആഹ, അല്ലെ, മഴൊക്കെ, ആവുമ്പോ, ഭയങ്കര, ബുദ്ധിമുട്ടല്ലേ. പിന്നെ, ഡ്രൈയർ ഇഞ്ഞാല്, അല്ലെങ്കി, പിന്നെ, വല്യ പ്രശ്നല്ല
ഞാന്, ചെലപ്പോ, തൊനേം, തിരിമ്പി, ബക്കറ്റിലാക്കി, വെക്കും ഓല്, വന്ന്, പീഞ്ഞിട്ട്, തിക്കി ഇടും, ങ്ങനെക്കേണ്, ആക്കല്. പണി, എത്രത്തോളം മ്മള്, കൊറയ്ക്കണ്, അത്രത്തോളം, വേദനക്കൊര്, മാറ്റം ണ്ടാവും. പണിയെടുത്താല്, വേദന, കൂടുംചെയ്യും, അങ്ങൻത്തൊരു, ഇപ്പൊ ഒരു, ബെൽറ്റ്ഇട്ട്, നിക്ക ഞാന് കയ്, ആ, എങ്ങനെ, ൻക്കി ഞാൻങ്ങനെ, വേദനന്റെ, കാര്യം പറഞ്ഞപ്പോ, ൻക്കൊരു, അയൽവാസി, തന്നതാ, ഞാ, ൻക്കും, അങ്ങനെ, വേദന ണ്ടേയ്നിം, നല്ലം മാറീണ്, പിന്നെപ്പൊ, പ്പൊരു അങ്ങനെ ന്നാ, ത് ട്ടോക്കി, അറഞ്, തന്നെദാ, അയ്പ്പൊ ഫുള്ള് യൂസ്, യ്യാന്, കുളിക്കുമ്പോ, മാത്രെ, കയ്ഛെക്കുള്ളൂ
ആ, അല്ലങ്ങളൊന്ന്, യൂസെയ്‌തോക്കി, ചെലപ്പം, മാറ്റണ്ടെങ്കില്, സു സുഖാണല്ലോ, കൈയിനൊക്കെറയുമ്പോ, പെട്ടെന്ന്, മ്, കൈ, നമ്മള്, റെസ്റ്റിഡ്ക്കാഞാ, പിന്നെ, അതിങ്ങനെ
ഏ, അയ്ൻ, ഇതിടുമ്പോ, നല്ല സുഖണ്ട്, സുഖണ്ടാവുമ്പോ, നമ്മള്, നമ്മ, ആ പണിട്ത്തൊവും. അതാണ്, പ്രശ്നം, നഞമ്മക്കൊരു, സുഖം കാണുമ്പോ ആഹ്, ഇവിടെപ്പ ഞാൻ, ന്നിപ്പോ, രാവിലെ, പോവുമ്പോ, ഞാൻ, പറഞ്ഞി ഇതോ ഇത് ഇട്ടിട്ട് കാര്യം ഉണ്ടാവണമെങ്കിൽ റെസ്റ്റ് എടുക്കണം ഇതിട്ട്ങ്ങനെ പണിെടുക്ക പിന്നെ എങ്ങനെ അത് മാറാന്ന് വോദിച്ചിട്ടാണ് അപ്പൊ എന്നോട അപ്പം പറഞ്ഞ തോനും പണി ചുരുക്കിക്കാൾ വേണ്ട സാാരല്ലേ എപ്പ ഞാ കാട്ടല്ലപ്പൊ അനക്ക്ും ഞാൻേണ്ടി ഞാൻവിടെ പണി ലീവാക്കി നിൽക്കേണ്ടി വരുന്നു പിന്നെ ഇവിടെ അടുക്കള കൊണ്ടുവരാൻ ഉണ്ടാക്കാൻ കൊണ്ടുവരാൻ ആരാുള്ളത്ന്ന് നോക്കിയ
ആ ശെരിയാ പിന്നെ വീട്ടില ഉ്മ്മ ആരെ വേറെ ആരെങ്കിലും ഉണ്ട് അപ്പൊ മക്കളും ഹസ്ബൻറും അല്ലാതെ
അല്ല അമ്മ ഉണ്ട് ഓരമ്മ ഉണ്ട്
ആഹ് അല്ല അങ്ങനൊ ഒെകുമ്പോ പിന്നെ നമുക്കൊരു അങ്ങനെയല്ല ബുദ്ധമുട്ടല്ല അവ നോക്ക ബുദ്ധിമുട്ട പക്ഷ എന്നാലും എന്താ പറ നമെ നു ററ്റ് എടുക്കാൻ കഴല്ലോ
ആഹ അതന് ഓലിയും കറ്യണല്ലോ ആ നമ്മള് സ്വന്തമാ ആണെങ്കില് മ്മ എന്തെങ്കിലും ഇ തിുന്നിയില്ലെങ്കിലും മെണ്ട ഉണ്ടാക്കെങ്കിലും മെഡല ആയിരിക്കും അപ്പൊ അത് കൂല
ആ പ്രായമായലും കൂടെ ആവുമ്പോ ഓര ഓക്കൊരു കെയറിങ്ങ് എന്തായാലും നമ്മള് കൊടുക്കണല്ലോ അപ്പൊ എന്തായാലും പണി ചുരുി നമ്മള എത്ര ചുരുക്കാൻ നോക്കിയാലും മുിക്കാറയില്ല നിങ്ങത് ചുരുങ്ങുവ എന്നുള്ളത്
യ്യ തിരുങ്ങൂല പിന്നെ ആടുണ്ട് ആ ഓ ഞാൻ ഞാനെന്നെ നോക്കലേ പിന്നെ ഏലക്കൂല വെത്തി കൊൊണ്ടു തരും
ആഹ് ശരി പുറത്തേക്കൊന്നും കൊണ്ടുപ പോോില്ല അവിടെ അടെ വെ ഇങ്ങനെ ഫുഡ് കൊണ്ടുവന്നിട്ട് കൊടുക്കും
ആഹ് ആ്തന്നെ പുൊറത്തേക്ക ഉണ്ടായില്ലേ പുറത്തേക അതാണ് കയ്യ കൊണ്ട് കയ്യാത്തം കൊണ്ട് പിന്നെ പിന്നെ കൂട്ട് പുറത്തേക്ക കഴിച്ചിട്ട് പോരെ നോക്കും അവ അൻറെ ഉള്ളിലേക്കെ കെട്ടിയിട അത്ര
ഉ കൊറെുണ്ടോ ആട്
ഏഏ ഒ ഒരാടും അതിറെ മക്കളും രണ്ട് മക്കളും ഉണ്ട്
ആഹ ശെരി ഇവിടെ എൻറെ തറവാട്ടിലെ അമ്മായിമ്മക്ക് ആടുകളൊക്കെ ഉണ്ട് നിറയ ണ്ട് കൊറെ ഉണ്ടായിരുന്നു ഇങ്ങനെ വിറ്റ വിറ്റ വിറ്റി ഇപ്പഴും ഉണ്ട്
രസമാണ് റ്റിങ്ങങ്ങള് ഓട കളിക്കുന്നതും എനിിക്കിഷ്ട അ ചെറുപ്പത്തി ഞാൻ എന്റെ ചെറുപ്പം ഇപ്പത്തി എന്റെ വീട്ടില് പിന്നെ വളർത്തിയതേനി ആഹ കയറി ഇഷ്ടപ്പെട്ട എനിക്ക്ീ ജീവികളോട് ഭയങ്കര ഇഷ്ടം കോയി ആായാലും ആടായാലും
ആഹ എനക്ക് എന്നാലും എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടകേടല്ല എനിക്ക് എന്തോ വീട്ങ്ങനെ വൃത്തിയായിട്ടിരിക്കണം എനിക്ക് കോഴക്കളൊക്കെ ഉണ്ടായാൽ ഇവിടെ എന്റെ ഹസ്ബൻഡ് ഭയങ്കര മൃഗ മൃഗസ്നേഹല്ല എല്ലാ ജീവനിയും കൊണ്ടുവരും
ആഹ് അങ്ങനെ തന്നെ അതും ഇവിടത്തെ ഓരും അങ്ങനെ തന്നെയാണ് ഭയങ്കര ഇഷ്ട എനിക്കും അതിന്റെ കൂടെ ഷ്ഠാണ് അപ്പൊ പിന്നെ വേണ്ടന്നട് പറയലും ഇല്ല
ആഹ് എനിക്കിഷ്ടമല്ല ഇപ്പൊ താറാവിനെ കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ചു താറാവിനെ ൻ്റെ റബ്ബേ
അല്ല അത് മുറ്റ ഒക്കെ വൃത്തികേണ്ടാവല താറ കോഴിക്കളെ മാതിര്യല്ല താറാവ്
ഒരു ഒരു പെട്ടി ചെറിയൊരു പെട്ടിട്ടോ അപ്പൊ ഞാൻ രാത്രി മാ മാരിയബിന്റെ നേരത്തെ അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താ അപ്പം ആള് ഭയങ്കര ഹാപ്പി ഞാൻ ഭങ്കര ഹാപ്പി ആയിരിക്കുന്നു വിചാരിച്ചിട്ടേ ആള് ഞാന് എന്ത് കണ്ടപ്പോ ആകെ ശോക്ക അപ്പൊ ഞാൻ ചോദിച്ച് ഇതെന്താത് ഒന്നോ രണ്ടോ അല്ല അഞ്ചെണ്ണം ഉണ്ട് പറ എന്റെറെ റബ്ബേ അപ്പേ എന്നിട്ട് ഇപ്പൊ പറയുന്ന മുട്ടയിട്ണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ് എന്താ പറയപ്പ ഫോൻ ഇവിടെ ഇൻക്യുബ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കും ഇൻക്യുബേറ്റർ ഉണ്ട് അപ്പം നമുക്ക് മുട്ട കുറച്ച് വിരിയും ിച്ചാലും ഞ അഞ്ചനത്തിനെപൊറപ്പിക്കാൻ കഴിയണില്ല നിങ്ങൾ മുട്ട വിരിയിപ്പിക്കല്ലീ ഞാൻ എന്തായാലും ഒെ ഒക്കത്തിന് വിശം കൊടുത്ത് കൊല്ലും പറഞ്ഞ് കൊല്ലൊന്നുംല്ലട്ടോ പക്ഷെ എനിക്ക് ദേഷ്യാണ് എന്റെ ൻ്റെ നാടി ഒക്കെ തിന്ന് മൊത്തം തിന്നാണ്
ആഹ് അതെ അത് ആടുള്ള സമയത്ത് അങ്ങനെ നല്ല ചെടി ഉണ്ടാക്കീനി ആ ഒരു സമയത്ത് അത് പിന്നെ പിന്നെ ആട് വളർത്തിയതോട കൂടി ഫുള് തിന്ന് തീർത്ത് പിന്നേക്കാ ചെടിനോട്ന്നെ നമുക്ക് നഷ്ടപ്പെടുമ്പോ നമുക്ക് ഭയങ്കര വിഷമാണല്ലോ പിന്നെ ചെടി കുഴി ച്ചിടാനുള്ളരു മൂഡ്തന്നെല്യതായി
ആ എനിക്കും അതെ ഞാൻ മണി പ്ലാന്റൊക്കെ ഇങ്ങനെ ഇപ്പം വീട് നിക്കുന്ന സ്ഥലത്ത് ഒരു ഒരു ഭാഗം പറമ്പായിട്ട് ഇങ്ങനെ ഹൈറ്റിൽ കെട്ടി പൊന്തിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ബാക്കി സ്ഥലത്താണ് മുറ്റും വീടുംഇരിക്കണേ അപ്പം ആഹ് സ്ഥലത്തിന്റെ ആഹ് കെട്ട് ട്ട്മ്മൽ ഞാനിങ്ങനെ മണി പ്ലാന്റ് വളർത്തിക്കാണ്ട് അത് ഇങ്ങനെ തേപ്പ് പറ്റൂല തോന്ന്ണ്ട് കാരണം അത് മണ്ണ് ഇങ്ങനെ കെട്ടി നിക്കല്ലേ തേച്ചാൽ അതെന്താ പൊട്ടുന്നോ അങ്ങനെ പറയണേക്ക അപ്പൊ ഞാനത് ആയിമ്മക് ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോ മുറ്റൊക്കെ ഇന്റർലോക്കിട്ടക്ക്ണ് പക്ഷെ അത്ങ്ങനെ കാണുമ്പോ എനിക്ക് എന്തോ പോലെയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അവിടെ മണി പ്ലാന്റ് ഇട്ടിട്ട് ഇങ്ങനെ മൊത്തം മൊത്തംങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോ ഒരു പച്ചപ്പ് ഉണ്ടാവല്ലോ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ കാണാൻ എന്നിട്ട് അത് കൊറേ സ്പ്രെഡ് ചെയ്ത് വന്ന് ഈ താറാവിനെ കൊണ്ടുവന്നപ്പോൾ പിന്നെ ഞാൻ ഒരു ദിവസം നോക്കുമ്പോണ്ട് മൊത്തം വേര് മാത്രം ഒന്നുല്ല എലെ ഇല്ല ആയിമ്മൽ വൃത്തികേടാക്കി ആ അതുപോലെ തന്നെ ബഫലോഗ്രാസ് ഞാൻ ബാക്കിള്ള സ്ഥലത്ത് കുറച്ച് ബഫലോഗ്രാസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് അതൊക്കെ താറാവ് തിന്ന് ഒരു സാധനവും പച്ച കണ്ട താറാവ് തിന്നും ആ ഇന്നാ ശെരി ശരി സമയം പോയതറിഞ്ഞില്ല